ഓ.
ആഹ് കേൾക്കാം.
ആഹ് എന്നടക്കോരു.
ഒന്നുല്ല ഇവിടെങ്ങനെ ഇരിക്കായിരുന്നു.
ആഹ് ഉച്ചഭക്ഷണൊക്കെ കഴിഞ്ഞാ?
ആഹ് ഉച്ചഭക്ഷണം കഴിഞ്ഞാണ്ട് ഇങ്ങനെ വെറുതെ റസ്റ്റിലായിന്. അപ്പ അങ്ങനെ വിളിച്ചോക്കിയ ആഹ് റെസ്റ്റാണ്. മക്കളൊന്നുംഇല്ലല്ലോ മക്കളൊക്കെ ഇല്ല. ഇന്നിപ്പോ ഒരു വെയിൽണ്ട് ഇന്നിപ്പോ ഒരു വെയിൽണ്ട് പറയാ.
ആഹ് ഇങ്ങോട്ടേക്കും വെയിൽണ്ട്.
ഇന്നലൊക്കെ നല്ല മഴയിന്നു.
ഇവിടെ അതായിരുന്നു ഇവിടെയും ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞങ്ങള് ഇന്നിപ്പോ രാവിലെ മഴ പെയ്ത് കഴിഞ്ഞിട്ട്. രാവിലെ തെളിച്ചുയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മഴ പെയ്തു.
ഇവിടെ ഇന്ന് കുഴപ്പില്ല. ഇവിടെ ഇന്ന് കൊഴപ്പില്ല ഇന്നലെ ഒക്കെ നല്ല മഴയ്ന്ന് അപ്പോ തിരുമ്പിയതൊക്കെ പുറത്താണ് അപ്പൊ ഇങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെയി രിക്കാണ് മഴനെ വിശ്വസിക്കാൻ പറ്റി ല്ലല്ലോ എപ്പളും പെയ്തൊണ്ട്ക്കും. ആഹ് പോറത്തന്നെ അപ്പൊ ഇങ്ങനെ അവ്ത്തൊന്ന് നമ്മുക്കൊന്ന് കടക്കാനുള്ള ഒരു സ്വസ്ഥതയില്ല. സമാധാനം ഉണ്ടാവില്ല ഇത് മഴ പാറ്റിയൽ പിന്നെ ഒണങ്ങിയതൊക്കെ പിന്നെ ഉതാവും.
ആഹ് ഞാനാണ് ഇവിടെ ഒരു വേറെ വെറക് മൂടിട്ടേക്ക്ണ്ന്റെ മേൽഭാഗത്തായിട്ടാ തുണിയിട്ടെക്ക്ണേത്. അയ്ച്ച പടതൽ ഇടുമ്പോ ചൂട് കൂടുതലുണ്ടല്ലോ അപ്പൊ ചാറിങ്ങാട്. കഴിഞ്ഞഞ്ഞ്ഞ്ഞാ.
ചാരെ പിന്നെ നനയും അതന്നെ.
ഉം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ പോയി എടുക്കാൻ വേണ്ടിട്ട് നോക്കിയിരിപ്പാ.
ആഹ് ഇവിടെ അങ്ങനെ ഇരിക്കന്നെയാണ് ഏതാലും നോക്ക. ഫുഡ്ഒക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാ.
എല്ലാരെയും വിളിച്ച് കഴിഞ്ഞിട്ട് എല്ലാരും ഇത് തന്നെയെ പരിപാടി.
എല്ലാർക്കുംഇതന്നെ പണി ഇന്നൊരു വെയിൽ ഉള്ളൊണ്ട് എല്ലാരെയും അവസ്ഥ ഇതന്നെയാണ്.
ഇത് രണ്ട് മൂന്ന് ദിവസം ആയല്ലോ ഇപ്പൊ മഴ ഇങ്ങനെ തുടങ്ങീട്ട്.
ആഹ് രണ്ട് മൂന്ന് ദിവസം മഴന്നെയിന്ന് നല്ല മഴയെ. ഇന്നലെക്ക നല്ലമഴഅല്ലയ്നോ അപ്പൊ വിചാരി
രീതിൽ മഴയെ.
മഴയെന്നു തിരുപിയത്ഉണങ്ങാഞ്ഞാലും ഇപ്പൊ ഡ്രസ്സിന്റെ ഈ ഈനല്ല ഉണക്കാവാതെടുത്ത് വച്ചാലും അതും ഗതികേടാണ്. ഒരു വെയില്.
ആഹ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മണം വരൂലോ പിന്നെ നമ്മുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ?
ആഹ് അകത്തിട്ടിട്ടും കാര്യല്ല ഇന്നാലൊരു വെയില് കൊള്ളാഞ്ഞാൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നമ്മക്ക്. തന്നെ ഇടാന് ഒരു പാടാണ്.
ആഹ് ഒരു സുഖം ഉണ്ടാവില്ല.
പിന്നെന്തൊക്കെ ഫുഡ്.
ചെല ആളുകൾ. ഹെ ഉം ഫുഡ് കഴിച്ചു ഫുഡ്‌ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇനിയിപ്പം. ആഹ് വൈകിട്ടത്തേക്ക് കറികളൊക്കെ ഉണ്ടാക്കണം. ഇന്ന്പ്പ ഉച്ചക്ക് ഇന്നിപ്പോ തട്ടിക്കൂട്ടുകറി യായിരുന്നു ഏഹ് അതെന്നാന്നോ. ഒന്നായിട്ട് വെക്കും ഇന്ന്പ്പോ കറിക്ക് കിട്ടാൻ താമസിച്ചു അപ്പൊ ഞങ്ങൾ ഉച്ചക്ക്. ചെറിയൊരുതോരനുംമുട്ടപൊരിച്ചതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. മീ മേടിക്കാന്നോർത്തിരുന്ന് ന്നട്ട് മീൻ കിട്ടിയില്ല ഇണ്ടായിരുന്നു മീനേ മീൻ മേടി ക്കാൻ വേണ്ടിയിരുന്നായിരുന്നു ന്ന് മീ കിട്ടിയില്ല
പിന്നെ
പിന്നെ മീന് പകരം പോയി എറച്ചി മേടിച്ചൊണ്ടന്നു എറച്ചിയൊക്കെ മേടി കൊടന്നഴിഞ്ഞപ്പോത്തേനും സമയം താമസിച്ചു അന്നേരം പിന്നെ ഇനി അത് ആഹ അതാക്കി അടുപ്പ് കുക്കറിലാ വയ്ക്കാ രണ്ടിലും വയ്ക്കും അടുപ്പത്തണ്ടാക്കും കുക്കറിലും വെക്കും സ്റ്റൗവും ഉപയോഗിക്കും ഉം ഞാന്പ്പ വിചാരിക്ക ണത് അടുപ്പില് തീണ്ട് അപ്പം ഓൾറെഡി കഴുകിയ നുറു ക്കിയൊക്കെ വച്ചേക്കുന്നാ അപ്പൊ ഇനിയിപ്പോ കൊറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കിട്ട് എടുത്ത് കഴിഞ്ഞഞ്ഞാ ആ സമയം കൊണ്ട് ഏ ഈ പരിപാടിയും കഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് വെക്കാലോ അടുപ്പിലേക്ക് വെച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് ഇനിപ്പോ കുക്കറിൽ ഇട്ടിതാ
അടുപ്പത്ത് വെച്ചാകുമ്പോ ഞ്ഞി അർജന്റ്ണ്ടെ പിന്നെ അടുപ്പത്തെന്നെ നല്ലത് നമ്മക്ക് പെട്ടെന്നാണെങ്കിലാണല്ലേ കുക്കറില് നമ്മള്
അത്താഴത്തിന് മതിലോ. അപ്പേ ഇപ്പൊ എർച്ചിക്കൊക്കെ പണ്ടത്തെ വേവൊന്നും ഇല്ലല്ലോ.
ആഹ് അതന്നെ മൊത്തത്തില് വേവ് കൊറവന്നെ ഹും പണ്ടേനി വേവ് പം പണ്ട് നല്ല സമയം വേണം പ്പൊ ക്കെ പോത്ത് എളേതാവുമ്പോ ക്ക്ന്നാക്കെല്ലോ മറ്റേ എല്ലാംകൊണ്ടും
വെലയാ പിന്നെ ഇപ്പൊ കിട്ടാനൊക്കെ ഭയങ്കര വെല്യേം കൂടി ഇവിടെ.
വെല എല്ലാത്തിനും കൂടീണ് മീന് ന്നാ. മീനൊന്നും അഹ് ആരും വാങ്ങൂല. എല്ലത്തിനും വെല കൂട്തലാ മീ മീനായാലും എർച്ചിയാലും
ഇപ്പേ ട്രോളിങ് ആയതോണ്ടെയ് മൊത്തത്തില്.
ഉം ഉം വെലണ്ട് നമ്മള് എന്നെന്നും വാങ്ങൂല. എട് കൊക്കെ ഒരു പൂതിക്ക് വാങ്ങ്ണാല്ലേ അല്ലേ പിന്നെ പച്ചക്കറിയായിട്ട് അങ്ങനൊക്കാണ്ട് എന്നും വാങ്ങല് നടക്കൂ
ആവു ഇവിടെ പച്ചക്കറി ഭയങ്കര പാടാ ഇവിടെ ഇപ്പേയ് കൊച്ചിന് ആയുർവേദ മരുന്ന് കൊടുക്കുന്നുണ്ടേ. അപ്പൊ അന്നേരം പച്ചക്കറി ഇയേ മാത്രെ അവന് കൊടുക്കാൻ പറ്റുള്ളു. പിന്നെ അവന് മൊട്ട കൊടുക്ക എക്സ്ട്രാ ആയിട്ട് പക്ഷെ നമുക്ക് ഇവിടെ വീ ക്കിയ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണേയ്
ബുദ്ധിമുട്ടാന്ന്ല്ലെ കാണുമ്പോ ഓൽക്ക് കിട്ടും മാണ്ടിരും. ചെറിയ മോനാ മോനോ.
മോനാ രൺ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറുതും ചെ രണ്ടാം ക്ലാസ്സില് പടിക്കണ് അവന് കണ്ണിന് ചെറിയ കാഴ്ച ആഹ് പക്ഷെ എന്നാലും ആൾക്ക് കണ്ട് കണ്ട് കഴിഞ്ഞയ്യുമ്പഴേ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ.
അയ് ഞമ്മക്കും കെതിയേടാണ് ഓലെ കൊട്ക്കാണ്ടെ കഴിക്കുമ്പളേയ്.
ഉം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ അവനാണെങ്കില് പച്ചക്കറികളാണെങ്കിലും എല്ലാം ഒന്നും കഴിക്കൂല്ലെന്നേ ഇപ്പ ഭയങ്കര സെലക് ട്ടീ വട്ടാ കഴിക്കുന്നേ നമ്മള്പ്പ ആകെപ്പെട്ടിരിക്കുവ എന്ത് ചെയ്യും.
ഇപ്പത്തെ മക്കൾക്ക് പച്ചക്കറി പറ്റൂലല്ലാ. ഇതൊക്കെ ഈ എണ്ണയിൽ പൊരിച്ച്ട്ക്ക്ണൊക്കെല്ലേ ഒല്ക്ക് കാര്യയിട്ട് വേണ്ടത്. എന്റെ മോളൊക്കെ അങ്ങനെത്ത തന്നെ, സ്കൂക്കൊക്കെ
ചിക്കനും ഓക്കേ പൊരിച്ചതൊക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ പച്ച കറികളാണെങ്കിലും ആള് തോരനൊക്കെ കുറച്ചൊക്കെ കഴിക്കുവാരുന്നു പക്ഷെ ഇപ്പൊ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് മാത്രം കഴി ക്കാണ്ടാണോ എന്താണോ കഴിക്കാൻ ഭയങ്കര മടിയാ
മടിയാണല്ലേ, ചോയ കിട്ടുണ്ടാവല്ലോ, ഓനിക് ഈ പൊരിച്ച മീൻ ഇറച്ചി ഒക്കെ അതൊക്കെ ആവുമ്പോ ഒരുതല്ലേയ്കാരം എന്റെ മോള് അങ്ങനതന്നെ
വച്ചൊണ്ടിരുന്നല്ലേ അന്നിട്ട് കഴിക്കാതായി കഴിഞ്ഞപ്പോഴുത്തേന് ആൾക്ക് മറ്റേ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചുന്നേ. ഒരു രണ്ടാഴ്ചയും കൊണ്ട്, ഇപ്പൊ രണ്ടാഴ്ചയോളം ആയള്ളൂ മരുന്ന് കൊടുത്ത് തുടങ്ങിയിട്ട് എ ന്നിട്ട് പിന്നെ ഭയങ്കരമയിട്ട് ക്ഷീണിച്ചു, യൂണിഫോമിന്റെ പാന്റ് ഒക്കെ ലൂസായി ഷർട്ടും ലൂസായി നമുക്ക് കാണുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാ ഞാനിപ്പോ അടു അത്ത ആഴ്ചൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പറയണം ഓർത്ത ഇരിക്കുന്നേ പദ്യം ഇല്ലാത്ത മരുന്ന് തരാമോന്ന് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കൊച്ചു ഒട്ടും ഇല്ലല്ലോ, നമുക്കിത് കാണുമ്പോ, കാണുമ്പോ ഒരു വെ ഷമല്ലേ ഒന്നാത് ക്ഷീണമാണ്
തന്നെ, എന്റെ മോൾക്ക് അങ്ങനെ തന്നെ, സ്കൂൾക്കൊക്കെ പൊരിച്ചതേ പറ്റുള്ളൂ സോയാബീന് ഉള്ളങ്കിയങ് വെച്ചത് അങ്ങനത്തതൊക്കെ പപ്പടം പറ്റാത്തതൊക്കെ പ
ഉരുളക്കിഴങ്ങ് എങ്ങനെയാ നിങ്ങള് പൊരിക്കുന്നെ? അതൊന്നന്ന് പറഞ്ഞ് തരാമോ
ഉരുളകിഴങ്ങ് ഞാന് ന്താ ന്ന മസാല ചിലപ്പ ചൂടുവെള്ളത്തി ഇട്ടാണ്ട് ഉപ്പും ചുടുവെള്ളം ഇട്ടാണ്ട് അങ്ങനെ ആയിട്ട മറ്റേ ഫ്രൈ ആക്ക
അങ്ങനെയാ ആഹ് അത് ഉരുളക്കിഴങ്ങ് എങ്ങനെയാ, എങ്ങനെയാ കട്ട് ചെയ്യണേ ചെറുതിനായിട്ട?
തോ തോല് വെച്ചാണ്ട് നീളത്തില് ഇങ്ങനെ കട്ട് ചെയ്യാ ഓ കട്ടി കുറഞ്ഞാണ്ടേ എഹ് പരു ആദ്യം കട്ട് ചെയ്യ, പരുത്തിങ്ങനെ പരുത്തി കട്ട് ചെയ്ത് പിന്നെ ഇ ങ്ങനെ നീളത്തിലാക്കിട്ട് അങ്ങെ കട്ട ചെയ്തണ്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഒന്ന് ഇതാക്കി ഇതാക്കാണ്ട്
സ്കൂളിൽ കൊണ്ടു പോകുമ്പോ തണുത്തു പോകൂലേ ന്നെ
അങ്ങനെ ആക്കണേ, ക്രിസ്പി ആക്കണേ ഞാന അങ്ങന ചെയ്യല് പിന്നെ ചുടുവെള്ളത്തിലിട്ട് വെക്ക കുറച്ച നേരം ചൂടുവെള്ളം, ചൂടുവെള്ളം ഉപ്പ് ഇട്ടാണ്ട് മഞ്ഞപ്പൊടി ഇട്ടാണ്ട് ഇട്ടക്ക ഏന്നിട്ട് പിന്നെ അത് പൊരിച്ച് എണ്ണയിലൊക്കെ ഇട്ട് പൊരിക്ക അപ്പ ആഹ് അപ്പൊ പിന്നെ നമ്മള ആ ഫൈ ഇത് വെഞ്ച് ഫ്രൈസിന്റെ അരി അങ്ങനെ നിക്കും
ആഹ്, അങ്ങനെ നിക്കൂലേ, ചൂടുവേള്ളത്തിൽ എത്ര നേരം ഇട്ട് വെക്കണം?
അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി
അത്രേ ഉള്ളല്ലേ ഞാന് ഇന്ന് രാവിലെ ആൾക്ക് ഏഹ് എന്നാ കിഴങ്ങ് ഇന്നലെ കിഴങ്ങ് മേടിപ്പിച്ചു കിഴങ്ങ് പൊരിച്ച് കൊടുക്കാന്ന് ഓർത്തിട്ട് കിഴങ്ങ് അല്ലാതെ ഇഷ്ടല്ല അപ്പൊ ഞാൻ ഇങ്ങനെ പൊരിച്ച് ഫ്രൈ ആക്കി കൊടുക്കല് വളരെ ചുരുക്ക ന്നുവെച്ച മീനും ഇറച്ചി അല്ലാതെ പച്ചക്കറികളൊന്നു അങ്ങനെ പൊരിച്ചു കൊടുക്കൂലായിരുന്നു, ഞാൻപ്പം ഇപ്പോ കോവയ്ക്കൊക്കെ യാണേ ലും ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാ കഴിക്കും പക്ഷെ അവൻ പച്ചഅല്ലാതെയും കഴിക്കും കോവയ്ക്കൊക്കേ തോരം വെച്ച് കഴിഞ്ഞാല് ആള് കഴിക്കുന്നോണ്ട് ഏഹ് ഞാന് അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നേ അപ്പൊ ഇന്ന് ഇപ്പ രാവിലെ ഞാൻ ഇതക്കാൻ നോക്കിട്ട് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇതെങ്ങനെയാ.
ഞാന് അങ്ങനെ ആക്കി കൊടുത്തേക്കല്ലേ, അയിന് അങ്ങനത്തെക്കാക്കുമ്പോൾ മക്കക്ക്കെ നല്ല ഇഷ്ടം ആണ് അങ്ങനത്തെക്കായാ മതി സോയാബീൻ, സോയാബീൻ കുഴപ്പംന്നുല്ല, ശേ നമ്മളീ പൊരിച്ച് കൊടുക്കുമ്പോള് അത്
സോയാബീൻ പക്ഷെ പൊരിക്കാതെണ്ടല്ലോ, സോയാബീൻ ഏഹ് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടേ ഏഹ് കൊർച്ച് സവാളേം ഓ പൊരിക്കാതെ എടുക്കാം അന്നൊന്ന് വെച്ചാ നമ്മള് റോസ്റ്റ് പോലെ നന്നായിട്ട് ഡ്രൈ ബീഫ് പോലഇരിക്കും അത്
ആഹ് അതെന്നെ
എല്ലാം കൊറേച്ചെ മതി
അതന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോ പറ്റൂലേ ഇൻകിപൊരിഞ്ഞങ്ങട് കിട്ടണം
ആഹ് ഞാനിവിടെന്തായ്യാച്ചാ ഞങ്ങൾ അടുപ്പില കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ടാ ക്ണതേ അപ്പ അന്നേരം ഇരുമ്പ് ചട്ടീൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഇരുമ്പ് ചട്ടീൽ വെച്ച് കഴിയുമ്പോ പെട്ടന്നാവൂലോ. പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആകും കൊറച്ച് ഒരു നമ്മള് ചെറിയ തീയില് ഇങ്ങനെ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്ന ഴിഞ്ഞ
കുമ്മായിന്ന് നല്ലേഎണ്ണിം വേണല്ലോ
വേണ്ട എണ്ണ വേണ്ട
അല്ലെങ്കി പൊരിക്കുമ്പോ നല്ലോല എണ്ണ വേണം ചെറിയ തീയിലാകുമ്പോ അത്ര എണ്ണന്റെ ആവശ്യം ഇല്യ
അല്ല പൊരിക്കണതല്ല ഞാൻ പൊരിക്കാറില്ല സോയാബീൻ ഞാനെന്നാ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാ മസ ആഹ് ചെറിയ രീതിയില് ന്ന് ച്ചാ ഒരുപാട് മസാല ഒന്നും ഇടില്ല ആ കൊറച്ച് സ സവാള സവാളേം അരിഞ്ഞ് വെള് വെളുത്തുള്ളീം ഇഞ്ചിം വഴറ്റും അന്നിട്ട്ച്ചിരി കറിവേപ്പിലെ ഇട്ട് ആ അത് കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഴിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിക്കും അ ത് ഇതെല്ലാം കൂടി മൂത്ത് വന്നകഴിഞ്ഞപത്തേനും ഏ കുറച്ച് മൊള ഒരു പൊടിക്ക് ഇവന് എരിവ് ഒരുപാട് വേണ്ട അപ്പൊ ഞാൻ ചെറു ഇച്ചിരി മൊളക്പൊടിയും ഉം മൊളക് പൊടീം മഞ്ഞപ്പൊടീം കൊർച്ച് മല്ലിപ്പൊടിം ഏ പിന്നെ ഒരു ഇച്ചിരി ബീറ്റ് ബീഫ് മസാലയില്ലേ
ആഹ് അങ്ങനൊക്കെ ഇടല്ലൊലേ
ആ മീറ്റ് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ചെറുതായി കൊറച്ചത് ഇടുള്ളൂ എല്ലാം അളവ് കൊറച്ച് ഇടുള്ളൂ എന്നിട്ട് ഈ സാധനം ഇടും ഇ ഈയ്യും സോയാബീൻ ഇട്ടിട്ട്
മഴ ഇവിടെ മഴ ചാറുനു ണ്ട് എന്നാലും സംസാരിച്ചോളീം വിഷയല്ല മഴ മഴ ചാർണ്ടായിനി അയിന്റെടേൽ തിരുമ്പിയതും എടുത്ത് വക്ക സംസാരിക്കണേന്റെ എടെലെ പെയ്താ പിന്നെ പണി കിട്ടുവേ, പാറ്റ്ണ്ട്
ആഹ് ഇനിപേ ആഹ് അങ്ങനെയാ ഇണ്ടാക്ക്ന്നേ ഞാന് ഇവിടെ മൂടി വണ്ട തോന്നുന്നു ഞാനിപ്പ ഉള്ളി
ഇപ്പ അങ്ങനത്തെ വല്യ ഇത് ഓൽക്ക് ഇണ്ടാവേല്ല്യ. ഞാൻ പിന്നെ ഇഷ്ടം ഉണ്ടാവൂല. പിന്ന ഉപ്പേരി കൊണ്ടോവും. ഞാൻ വിളിക്കാട്ടോ.
ആഹ് ശരിയാണ് ആഹ് ഓക്കെ എന്നാ